ഹലോ
ഹലോ ആഹ് സുഖാണോ?
ആഹ് സുഖായിട്ടിരിക്കുന്നു, അവിടോ?
ആഹ് സുഖായിട്ടിരിക്കുന്നു.
ആഹ് വൈകിട്ട് എന്തോവായിരുന്നു, പരിപാടി ചായയൊക്കെ കുടിച്ചോ?
ഇല്ല ഇല്ലല്ലാ ചായ ഇട്ടില്ല, പിന്നെ ഇവിടെ. ഉഴുന്നുവട ഉണ്ടായിരുന്നു, മേടിച്ചത് ഞാൻ അത് കഴിച്ചായിരുന്നു. ചായ ഇടാറായില്ല. ഇട്ടില്ല ഇതുവരെ ഇടണം കൊറച്ച് കഴിഞ്ഞ് ഇടണം.
വിളിക്കാഞ്ഞെന്താ
ആഹ് കഴിക്കണം ചൂടോടെ കിട്ടിയതായിരുന്നു അതോണ്ട് അങ്ങനെ കഴിച്ച് അവിടോ
ആഹ് ആഹ് ഇവിടെ ചായ ഇണ്ടായിരുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് ഇനി ബിസ്ക്കറ്റുണ്ടായിരുന്നു
ആഹ് ആഹ്
ആഹ് അതൊക്കെ കഴിച്ചു പിള്ളേർ ട്യൂഷനൊക്കെ പോയേക്കുന്നു
മ്
ങ്ങനെ എവിടെ ഇരിക്കുന്നു ഇനി
ആഹ്
നല്ലൊരു സിനിമ വല്ലതും ഇട്ട് കാണണം
ആഹ് ഞാൻ ദൃശ്യം ടൂ കണ്ടോണ്ടിരിക്കു ആഹ് കാണുവായിരുന്നു ദൃശ്യം ടൂ കാണുമായിരുന്നു
ദൃശ്യം ത്രീ കാണാഞ്ഞ് കണാൻ തിയേറ്ററിൽ പോയോ
ഇല്ല പോയില്ല പോണം അയ്ന് മുമ്പ് ഈ ടൂ വിന്റെ ഒരു ക്ലൈമാക്സ് മറന്നുപോയി കൊറെ നാളായി ഒത്തിരി നാളായോണ്ട് മറന്നു പോയി അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കാണുവായിരുന്നു ഓഹ്
തീർന്ന
ഇല്ല ഇല്ല്യ കൊറച്ചുകൂടെ ഉണ്ട് നല്ല സിനിമയാ ആഹ് ഫോണിലായിരുന്നു കാണുന്ന നല്ല സിനിമയാ അല്ല ടൂ തന്നെ നല്ല ക്ലൈമാക്സ് ഉണ്ട് ഇനി ത്രീ എങ്ങനാന്ന് അറിയത്തില്ല കണ്
ഉം ത്രീ കണ്ട് മോഹൻലാൽ വരെ കരഞ്ഞു പോയി
ആഹ് എല്ലാരും റിവ്യൂ ഉം
തിയേറ്ററിൽ ഇരുന്ന് കാണ്ന്ന് കണ്ടിട്ട് തീർന്നപ്പം കരയുന്നു മോഹൻലാൽ
ആഹ് ആഹ് ദൃശ്യം ഫോറും കാണുമെന്നാ പറയുന്നെ പ്രേശകര് കണ്ട്ട്ട് പറയുന്ന ഫോറും കാണും ഇത് ക്ലൈമാക്സ് കഴിഞ്ഞ് എന്തുവാന്ന് അറിയത്തില്ല.
ആ അതെ ദൃശ്യംന്ന് പറയുന്ന അത് തന്നെ ഒരു സർപ്രൈസാണ്.
ആഹ് മൊത്തം ക്ലൈമാക്സും സർപ്രൈസുകൾടേം ഒരു സിനിമയാണ്. എല്ലാരും നല്ല മികച്ച കഥാപാത്രങ്ങളും ആണ്.
മ് ആട് ത്രീ കണ്ടാ?
ഇല്ല അത് കണ്ടില്ല.
ആഹ്
പിന്നെ വാഴ ടൂ കണ്ട്. അതും അടിപൊളി ഒര് സിനിമയാണ് പുതിയ തലമുറയുടെ മ്
റ്റു കണ്ടേന് ശേഷം പിന്നെ ആഷിർന്റെക്കെ വീഡിയോക്കെ കാണാൻ നല്ല ഇന്റ്റെസ്‌റ്റാ. അവര്ടെ ഇപ്പൊ എല്ലാ വീഡിയോകളും കാണും നല്ല കോമഡിയാ.
നല്ലൊരു പയ്യനാണ് നല്ല ഫ്യൂച്ചറൊണ്ട് ഫ്യൂ ച്ചറൊള്ള നല്ലൊരു കഥാപാത്രം ആയിട്ട് വളരുന്ന ഒരു ആളായി
അതെ നല്ല നന്നായിട്ട് അഭിനയിക്കുന്നു
ആഹ് നല്ലതുപോലെ അഭിനയിക്കും പ്രേഷകരുടെ മനസ്സിലൊരിഷ്ടം നേടി ആള് അതെ
ഉം അ
എങ്ങനെ ആഹ് അതെ എല്ലാരും നല്ല മികച്ചതായിരുന്നു നാലു പേരും. എല്ലാരും അതിലെ എല്ലാരും നല്ല കഥാപാത്രങ്ങളാ. പുതിയ സിനിമകളൊക്കെ ഇനിയും വരട്ടെ ആൾടെ എല്ലാർഡേം.
അതെ. ഇനി രണ്ട് മൂന്നെണ്ണത്തിന്റെ പാർട്ട് ടു ഇതൊക്കെ വരാനുണ്ട്.
ആഹ് ഒണ്ട്.
ഇം പിന്നെ ആട്ത്രീ ഞാൻ കണ്ടാര്-
എങ്ങനണ്ട് ആട് ത്രീ? ആഹ് എങ്ങനെണ്ട് ആ സിനിമ?
ആഹ് കൊഴപ്പില്ല കോമഡിയുണ്ട് പിന്നെ ആഹ് ഒര് ഇമ്മള്- മറ്റേ ആട് ത്രീ ടൂവിന്റെ കൂട്ടല്ല ഇച്‌രി വ്യത്യസ്തമായ ഒരു കണ്ടന്റാ.
തരണില്ലേ? സി ഡി എഫായിട്ടായിരുന്നെന്ന് തോന്ന്-
ഉം
ആഹ്.
ഉം. നല്ലകോമഡിയൊക്കെ ഉണ്ട് ആഹ് അങ്ങനെ. ഇനിയിപ്പം പെരുന്നാളൊക്കെയല്ലെ വരുന്നെ, അതിലൊക്കെ പോണം. ഉം കോന്നീ പൊയ്ട്ട്ണ്ടോ? കോന്നി
ഇല്ല ഇല്ല അവടെ പോയിട്ടില്ല. ഇപ്പം
എവടേലും പോവാൻ പ്ലാന്ണ്ടോ?
ആഹ് മൂന്നാറ് പോവാൻ പ്ലാന്ണ്ട്. അവിടെങ്ങും പോയിട്ടില്ല വയനാട്- ഇടുക്കി ഒന്നും പോയിട്ടില്ല. പ്പാആ അങ്ങോട്ടൊക്കെ പോണോന്ന് ആഗ്രഹൊണ്ട്. പിന്നെ- പോയ്ട്ട്ല്ല പിന്നെ എല്ലാടവും തമിഴ്നാടൊക്കെയാ പോയത്. പിന്നെ- കൂളീന്ന് മൈസൂര് പോയി. അങ്ങനെക്കെ ഒള്ളെ. ഇനി പോണം കൊറച്ചെട്ത്ത് പോണം.
ആഹ് ഈ അവധിക്ക് പോവും. വെ-
അവടെ പോ വെക്കേഷന് എന്തുവാര്ന്നു പര്വാടി?
വെക്കേഷന് ഒന്നും ഇല്ലായ്ര്ന്നു ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് പോയാര്-
ഇമ്.
പിന്നെ നിഎവിടെങ്കിലും ഒക്കെ പോണോന്ന് വിചാരിക്കും. വെക്കേഷൻ തീരുന്നതിന് മുമ്പ് ഇവിടെന്ന് നീന്താനൊക്കെ പോയായിരുന്നു.
ആഹ് ആഹ്
പിള്ളേർ ആഹ നീന്താനൊക്കെ കൊണ്ടുപോയി
ആഹ്
പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങള് കുഴിമന്തി കഴിച്ചു
ആഹ്
പുതിയൊരു കടയുടെ പുതിയൊരു വെച്ചില്ല മേടിച്ച് ആഹ് പുതിയ കട പുതിയ കടയല്ല പഴയടയാ പക്ഷെ അവിടെ പോയിട്ടില്ല അപ്പൊ ഒത്തിരിയും ഇവിടെറിസ്
ആഹ ആഹ്
ആ് അപ്പൊ അവിടെ പോയി ഇങ്ങനെ ഉണ്ടെന്ന്ൊന്ന് നോക്കാന്ന് വിചാരിച്ചു നല്ലതായിരുന്നു.
ഉം
നല്ല സ നല്ല വ്യത്യസ്ത ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടാണ്
ആഹ് മന്തി എല്ലാർക്കും ഇഷ്ട മന്തി
അതുകൊണ്ട്ിപ്പം എന്താ ആ രാത് രാത്രി നല്ല തിരക്കുള്ള ഒരു കടയായിരുന്നു
ഞങ്ങള് പുത്തന്തിരിയില് പോവും പുത്തൻന്തിരിയിലൊ ഒരു കടൽ ഈ വാരിയല്ല ഇട്ട് പോത്ത് ഇന്റെ കറിയുണ്ട് നല്ല രുചി
ആഹ് ആഹ്
ന്നെ നെയ്ച്ചോറാ ബിരിയാണിയ- അല്ല നെയ്ച്ചോറ് അതും രാത്രിയില. നെയ്ച്ചോറും, കച്ചമ്പറും പിന്നെ, പരിപ്പേറിയും കിട്ടും. പിന്നെ നല്ല വാരിയലിന്റെ കറിയ കിട്ടുന്നത്- സാധാ ഇറച്ചിയല്ല വാരിയല ഇട്ടുള്ള- ഇറച്ചിക്ക് കുറച്ച്കൂടി ടേസ്റ്റ് ആണ്.
ഉം ഉം..
ആ ചോറും വാരില കറിയും നല്ല രുചിയാ. ആ ഇടക്ക്- പോണം അവിടെക്കെ കഴിച്ച നല്ല- രീതിയായിരുന്നു. പിന്നെ മ- ഉ മന്തി പിന്നെ മേടിക്കും മേടിച്ച്- വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ വെച്ച് കഴി-
ഉ ഞങ്ങൾ മന്തിയുടെ ഇറച്ചി- മേടിക്കത്തില്ല, അൽഫാം വിത്തു മന്തി.
ആഹ ആ ആ അതിന് അതാണ് രുചി.
ഉം.
സെപ്പറേറ്റ് മേടിക്കുന്ന രുചി.
ആ അതെ. പിന്നെ മഴയുണ്ടോന്ന് ഇന്ന്?
ഇല്ല ഇന്ന് നല്ല വെയിലുണ്ട് മഴ ഇന്ന് കൊറവാ. വെയിലുണ്ട് നല്ല. അതോണ്ട് തുണിയൊക്കെ- ഓർക്കാൻ പറ്റും ആഹ.
ആഹ് മഴ പെയ്തിട്ട് ഇപ്പ- എന്തായാലും നല്ല വെയിലായി. പക്ഷെ വെയില് വന്നാ ഭയങ്കര വെയിലാ.
ആഹ ഭയങ്കര ചൂട് വിയർക്കുന്നത്- പോലത്തെ വെയിലാ ഉള്ളത്. ഇപ്പോ തന്നെ നല്ല ചൂട് ഉം. ഈ തണുത്ത അന്തരീക്ഷയിട്ട്- ഭയങ്കര ചൂട് വെയിലടിക്കും.
ഉം ഭയങ്കര ചൂട തുണിയൊക്കെ കഴുകിട്ട് മേലാ - പോയി വിരിക്കാൻ പോലും ചൂട് കാരണം. പറ്റുന്നില്ല പെട്ടെന്ന് വിരിച്ചിട്ട്- ഓടിപ്പോരും.
ചെരുപ്പ ഇടാതെ പോവാനും പറ്റില്ല. പറ്റത്തില്ല, കാല് പൊള്ളുന്ന രീതില്ല. ഉം പിന്നെ. ഉണ്ട് എല്ലാരും ഉണ്ട്. ഫോൺ കാണുന്ന. പിന്നെ ജോലിക്ക് പോയക്കന്ന്. അങ്ങനെ സമയല്ല വരാന്- രാത്രിയാവും, ജോലിയൊക്കെ കഴിഞ്ഞ് വരാൻ. ഇനി ഇനിയിപ്പം ഞാൻ ഇനി ചായ ഇടണം. ചായ ഇട്ട്- കുടിക്കണം. പിന്നെ രാത്രിൽ ഇനി ചോറാ, ചോറ് കഴിക്കണം. ചോറ് മീൻകറി വെച്ച്, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു. ചെങ്കലവ ഉണ്ടായിരുന്നു, ചെങ്കലവാടെ മീൻകറി വെച്ച്, പിന്നെ മുരിങ്ങ- ഒക്കെ ഉണ്ടായിരുന്നു മുരിങ്ങക്ക- കറി വെച്ച് പിന്നെ, മൂരിങ്ങക്കൊക്കെ നല്ല പോഷകമായിരുന്നു. അപ്പോ അതിന്റെ കറയൊക്കെ വെച്ച്. പിന്നെ ചമ്മന്തി അരച്ച് പിന്നെ പപ്പടം- എല്ലാം ഉണ്ടായിരുന്നു, അതൊക്കെ കഴച്ച് ഉച്ചക്ക്. അവിടെ എന്തു വരുന്നു ഉച്ചക്ക്?
ഇവിടെന്ന് മത്തി ഉണ്ടായിരുന്നു, അത് കറി വെച്ച് മാങ്ങ- അച്ചാറുണ്ടായിരുന്നു. പിന്നെ ആക്ക ഒക്കെ മത്തി വറത്തു.
ആഹ.
ആഹ് എള്ളും.
ഉം ഉം.
ഉ പില്ലാർക്കൊക്കെ പിന്നെ, പക്ഷേ അമാർക്കൊക്കാ പിന്നെ- ആ മുള, തേങ്ങായി വെച്ചാലേ കറി കൂട്ട- ളല്ലേ കഞ്ഞിയ്
ആഹ് ആഹ് ആഹ് പൊള്ളേറി ഇഷ്ടല്ല പിള്ളേർക്കല്ലെ
അല്ല അതുകൊണ്ട് ഇന്ന് തെങ്ങായി വെച്ചു ഉം രാവിലെ പിന്നെ അപ്പും കടല ക്കെയായിരുന്നു വൈഹിട്ട് ഇപ്പൊ അതക്കെ കഴിച്ചുകൊണ്ട് ഇപ്പം ട്യൂഷന് പോയി
അഹ് ആഹ്
ഞ്ഞി രാത്രി ചോറൊണ്ണും ണു പിന്നെ മ ഇപ്പ ഒന്ന് കടേലോന്ന് പോണം കടേ പോയിട്ട് വരുമ്പോ ന്തേലു മേടിച്ചോണ്ട് വരും മാഗി വേണം വേണോന്ന് പറഞ്ഞൊണ്ടിരിക്കുന്നുണ്ട്
ഉം പിള്ളേർക്ക് മാഗി ഭയങ്കര ഇഷ്ടാ
ആഹ് മാഗി പിന്നെ നമ്മളങ്ങനെ എപ്പളും മേടിച്ചു കൊടുക്കത്തില്ല ആഹ് അതെ ഇടക്കടക്ക്ക്കെ കുറച്ചു നാള് കൂടുമ്പോ ഇരിക്കുന്ന ഇരു ഇല്ലങ്ങനെ കൊറേ ദിവസം പറയുമ്പോ
ഉം ഉം പർച്ചേസിംങൊക്കെ കഴിഞ്ഞോ ആഹ് അതെ
ആഹ് ഇന്ന് കഴിഞ്ഞോസം പോയി പിള്ളേർക്ക് ഡ്രസ്സ് എടുത്തു രണ്ട് ഷർ ട്ട് മാ
ആഹ്
പിന്നെ പിള്ളേർക്ക് ഈ ന്നേ കോ നെറൂട്ടോടെയൊക്കെ വേണോന്ന് പറയും അതുകൊണ്ട് ഒരാക്കേ കിട്ടിയുള്ളൂ റ്റെയാക്ക് കിട്ടി പോയി വീണ്ടും പോണം ഉം ഡ്രസ് ആഹ് ഡ്രസ് ഞ് വരുമ്പം പോവാന്നും പറഞ്ഞൊണ്ട് സമാധാനിപ്പിച്ച് കൊണ്ടുവന്നു അപ്പൊ ഇനിയും പോണം ഇന്നലിം കുറച്ച് ബുക്കൊക്കെ മേടിച്
ആഹ്
ഞ് അതെ ക്കെ പൊതിയണം കാര്യങ്ങളൊക്കെ കിടക്കുന്നു പിന്നെ എല്ലരെയും എന്ന് പറഞ്ഞരെ
ആഹ് ഓക്കെ
എല്ലാരോടും അന്വേഷണം അറിയിച്ചേക്ക ഇനിയും വിളിക്കാം ചായകുടി ചായയൊക്കെ ഇട്ട് കുടിക്കും
ആഹ് ആഹ് അവിടെ ചായ ഇട്ടോ ആഹ് ആഹ് ശരി